ആഹ് കേക്കാൻ പറ്റുന്നില്ലേ?
ക്കാ
ആ എന്താണ് വിശേഷം സുഖായിട്ടിരിക്കുന്നോ? ഹ്മ്മ്, ഇന്ന് ഭക്ഷണൊക്കെ കഴിച്ചില്ലേ ഉച്ചക്ക്, എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ ക്കെ
ഇന്ന് സ്പെഷ്യല് ഉച്ചക്ക് ചോറ്, മീൻകറി, തോരൻ- മീൻ വർത്തത്.
ആ മീൻ മീനൊക്കെ കിട്ടുന്ന്ണ്ടല്ലേ?
ആ മീനോക്കെ കി
പ്പ ട്രോളിങ്ങോ ക്കെ നടക്കുന്നകൊണ്ടും പലോടത്ത് മീനൊക്കെ കൊറവാണ് കിട്ടില്ലേ മ് ഇവിടെ മീനൊക്കെ കിട്ടുന്നു സ്ഥലം തന്നെയാണ് മ് കിട്ടാറൊക്കെയുണ്ട് ങ്കിലും കൊറവാണ്
ആ പ ഭയങ്കര വെലയാ മീന്
ആ മീന് ഭയങ്കര പൈസയാണ്
ഉം
അങ്ങനെ പിന്നെന്താണ് ചായ ചായ നേരം ആയോ
ചായ കുടിച്ചു
കുടിച്ചോ എന്തെങ്കിലും കടിയൊക്കെ ഒ ണ്ടാരുന്നോ
ഉം മറ്റേ ഇതുണ്ടാരുന്നു എന്താണ് കപ്പലണ്ടി
ന്നെ വേറെന്താ ചായെലിട്ടു ഓ അങ്ങനെ ആ പഠിക്കാണോ ഹൗസ് വൈഫ് ആ കുട്ടികളൊക്കെണ്ടോ
കപ്പലണ്ടി ചായെയിട്ട് കുടിക്കന്ന് പറഞ്ഞപ്പോഴാണോ
ആ ആ ഇതാണ് ഞാനല്ല സാധാരണ കുട്ടികളൊക്കെ ഇണ്ടെങ്കിൽ എന്തെങ്കിലുക്കെ ഇണ്ടാക്കോ ങ്ങനെ
ആ ഇല്ല ഞാൻ വണ്ടേ അങ്ങനനെച്ചക കപ്പലണ്ടി ഒണ്ടെങ്കി
ആ അതെല്ലേ ആ ആ അത്കൊള്ളാം
ത് വലിയ ഇഷ്ട്ടാണ് മിച്ചറ് ഒക്കെയായാലും അങ്ങനനെ ചായെലിട്ടു കുടിക്കും
ചായെലിട്ട് കുടിക്കും ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് പലരും ചെയ്യണതും അങ്ങനെ അതൊരു ഭയങ്കര ട്രെൻഡ് പോലെയൊക്കെ ചെയ്യണകണ്ടിട്ടുണ്ട് ഞാ ഇതുവരെ ചെയ്ത് നോക്കിട്ടില്ല മ് ആ അത് കൊള്ളാം അതെനിക്കിഷ്ട്ടായി ക പ്പം കെട്ടിച്ചയച്ചിട്ട് കോളേജിൽ പഠിക്കാനന്ന് ആ കൊള്ളം കുട്ടികളൊക്കെ ഇണ്ടാ അഹ് ശരി അത് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമി
ഉം
ഉം എത്ര പേരുണ്ടപ്പൊ മക്കള്
രണ്ട് പേര്
പെൺകുട്ടേളാണോ
ആ രണ്ട് പെൺകുട്ടി ഒരാള് ഒമ്പതാം ക്ലാസ്സി പഠിക്കുന്നു ഒരാള് ആറില് ഉം
ഈ ആവരും ഇത് പോലെജ്
എളയാള് എളയാള് ഛായേൽ ഇട്ട്‌ കുടിക്കും മ്മ് മൂത്താക്ക് പിന്നെ അങ്ങനെ സ്നാക്സൊന്നും അത്ര വല്യ ഇഷ്ടല്ല ആഅങ്ങനെ ഒന്നും ഇഷ്ടല്ല ആഅങ്ങനെ എല്ലാം കൊൺ ണ്ടെങ്കി ഒണ്ടാക്കു അല്ലെങ്കി ഒന്നും ഇല്ലെങ്കി ഇല്ലാന്ന് പറഞ്ഞിരിക്കും. ഉണ്ടെങ്കി എല്ലാം കാണും എന്നൊന്നും അങ്ങനെ ഞാൻ ശീലിപ്പി പിന്നെ രാവിലെ ഉണ്ടാകുന്ന കാപ് എന്തെങ്കിലും കാണും
ആ ആ ആ അത് ശരിയാല്ലേ അവര് എന്തെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കില് ആഹ് വൈകിട്ടത്തേക്കെക്ക അപ്പ നേരത്തെ ആ അപ്പ നേരത്തെ കിടന്ന് ഉറങ്ങോ കു പിള്ളേരെക്കെ?
ഒര് പതിനൊന്ന് മണിയൊക്കെ ആവും ഉം എഴുതാനും പഠിക്കാനും കഴിഞ്ഞിട്ട ഉറങ്ങുമ്പോ ഒര് സമയാവും
ഒര് സമയാവും ഉം വേറെ ആരെ വീട്ടില്?
വേറെ ആരൂല്ല ഞാനു മോളും ഹസ്ബന്റും ഉണ്ട്
ആഹ് മക്കളും മാത്രം ഉം മ്ഹ് പിന്നെന്താണപ്പൊ വീ ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോ എന്തെങ്കിലും ഉം ഹോബീസ്
ഞാൻ തയ്ക്കും തയ്യലറിയാം തയ് ക്കും
അതെ ലേ എല്ലാം തയ്ക്കോ?
ആ തയ്ക്കും
ആ ആ ആ തയ്ച്ച് കൊടുക്കുന്നുണ്ടോ പൊറത്തൊക്കെ
പൊറത്തൊക്കെ കൊടുക്കുവാരുന്നു ഇപ്പൊ കൊറവാ ഇപ്പൊ എല്ലാരേം വീട്ടിലും മെഷീനോണ്ട് എല്ലാരേം പഞ്ചായത്തിന്നൊക്കെ എല്ലാരും തയ്യല് പഠിപ്പിച്ചോണ്ട് എല്ലാരും തയ്യക്കാര പ്പം അതുകൊണ്ട് തയ്യലൊക്കെ അങ്ങന പിന്നെ നൈറ്റി പീസ് എടുത്തിട്ട് നൈറ്റി ക്കെ തച്ച് കടയിലൊക്കെ കൊടുക്കും
കൊടുക്കും ആ ആ മേടിക്കുംല്ലേ കടക്കാരൊക്കെ ഉം പണ്ട് ചെറുതലെ പഠിച്ചതാണോ ആ തരും തരും ആ അങ്ങനെ പണ്ട് കുഞ്ഞില് നേരത്തെ പഠി ച്ചതാണോ തയ്
ആഹ് ഞാൻ കല്യാണത്തിന് മുമ്പ് പഠിച്ചത് തന്നെ
പഠിച്ചാണല്ലേ ആ ആ എനിക്ക് ആഗ്രഹവൊണ്ടാരുന്നു പഠിക്കാൻ ആ അപ്പൊ പിന്നെ വേറെ പ്രത്യേകിച്ച് പഠിപ്പിക്കാൻ ആള് വേണ്ടല്ലോലെ ആ ആ അതാണെ ഉമ്മമാര് തൈക്കണവരാണെ പിന്നെ കൊറെക്കെ സുക് വാണ് നമ്മക്ക് തയ്യല് പഠി
ആ അതാ നമ്മളൊക്കെ പഠിക്കുമ്പോ ഉമ്മടെ പഴയ സാരിയൊക്കെ കെട്ടിയ പാവാട
ഉം കൊള്ളാം കൊള്ളാം ആ അതൊക്കെ ഒരു ഭാഗ്യം തന്നെയ ഞാൻ നോക്കിട്ട് കാര്യം തയ്ക്കാനറിയാത്തവർക്ക് ഇന്നിപ്പ എന്താ തയ്ക്ക തയ്ക്കണവർക്ക് നല്ലരു നല്ല ഒരു സമയെന്നാണ് എന്തോരം മോഡലും
ആ ഞാനങ്ങനെ ഇപ്പഴത്തെ മോഡലൊന്നും ഞാൻ പഠിച്ചിട്ടില്ല പഴ
ഉം ഉം പക്ഷെ തയ്ക്കാന ഐനൂറ്
ആ പഠിക്കേ ഞാൻ പിന്നെ യൂട്യൂബിലൊക്കെ നോ ക്കിപ്പോ
ആ ആ ആദ്യമായിട്ടുള്ളവരെ ബുദ്ധിമുട്ടൊന്നും തയ്ക്കുന്നവർക്കില്ലല്ലോ അത ഞാനിങ്ങനെ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ആ അതന്നെ പെൺകുട്ടികളൊക്കെ ആകുമ്പോ നല്ല സുഖമാണ് തയ്ക്കാനും സുഖമാണെന്നല്ല പെൺകുട്ടികള് ഉള്ളവ അതൊരു ഭാഗ്യമാണ് ശരിക്കിനും
ആ അവർക്ക് ഇപ്പം ഒരു ഓണം വന്നാലും പട്ടുപാവാട ഉടുപ്പ് പെരുന്നാൾ വന്നാലും ഡ്രസ്സ്
ഡ്രസ്സ് എല്ലാത്തിരും നമ്മള് അതന്നെ അങ്ങനെ ഓ അവര് നമുക്കി പർഞ്ഞെ ഞാനിതോലെ എനിക്ക് ഭയങ്കര ഇഷ്ട തയ്ച്ച് ചുരിദാർ സാധാരണ മോഡല ചുരിദാർ തയ്ച്ചിടാനൊക്കെ ഷ്ട്ടം തയ്ച്ചിട്ണാണ് ഇഷ്ടം അങ്ങൻ മോഡല് പക്ഷെ ഇതുപോലെ തയ്ക്കാൻ കൊടുക്കുമ്പോ ന്ത ഗാസ്
തയ്യക്കൂലി കൂടുലോ പത്ത് മുന്നൂറ് രൂപൊക്കെ
അത് കാരണം ഇപ്പ നമ്മള് വിചാരിക്കും ഈ കാശ് കൊടുത്താ റെഡിമെയ്ഡ് ഒരെണ്ണം കിട്ടൂലോ എന്ന് ചാരിച് അങ്ങനെ അ ത് മേടിക്കും മ് പക്ഷെ അതൊക്കെ ഇഷ്ടമാണ് ഞാനും ആലോയിക്കേർന്നു പഠിക്കാനൊക്കെ പറ്റിയ സ്ഥലൊക്കെ ണ്ടെങ്കില്
ചെയ്യാറുണ്ട്
ആ അറിയുന്നവർക്ക് ഈ പറഞ്ഞപോലെ ക്ക് ഓൺലൈൻ നോക്കി പഠിച്ചാ മതി തീരെ അറിയാത്തോര് ര്ക്ക് പിന്നെ അത് ചെയ്ത് തന്നെ പഠിക്കണല്ലോ മ്
അല്ല നമ്മളൊക്കെ പഠിക്കുമ്പോ പഠിക്കുന്ന സമയത്ത് സ്കൂളില് തയ്യൽ പിരീഡന്നും പറഞ്ഞ ഒര്ത്
ആ അതന്നെ അതന്നെ ആ ഞങ്ങൾ പഠിക്കുമ്പോ ഇല്ല ഞങ്ങള് പഠിക്കുമ്പ ഇല്ല ഞാൻ ഇതേ പോലെ നമ്മുടെയൊക്കെ ഇത്തമാരൊക്കെ പഠിക്കുമ്പോക്കെ പറയുയി രുന്നു
ഉ അല്ല ഒരു കർച്ചീഫ് പോലത്തെ ഒരു തുണിൽ ഇങ്ങനെ മടക്കി കൈത്തൈയിലൊക്കെ തയ്ച്ച്
ആ ശെരിക്കും പറഞ്ഞ അതൊക്കെ വേണായിരുന്നു അല്ല അത് വേണമായിരുന്നു ഇപ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ ഇണ്ടായിരുന്ന ഞങ്ങളും ഒക്കെ പഠിച്ചു പോയേനേര്ന്നു
ആ നമ്മക്ക് തയ്ക്കാനുള്ള ഒര് ഒര് പോത്
ആ പിന്നെ വേറെ എന്തൊക്കെയോ ഇല്ലായിരുനോ ഈ തയ്യൽ മാത്രല്ലാ അത് വേറെ എന്തൊക്കെയോ എല്ലാം ചെയ്യാൻ പറ്റുന്ന അങ്ങനെ എന്തോ അല്ലെ പൂവ് ണ്ടാക്ക
ആ അപ്പ ഉണ്ടാക്കാം പ പേപ്പറാല്ലത് പ്പർ മേടിച്ചിട്ട് കളർപേപ്പറുണ്ടല്ലോ വർണ്ണക്കടലാസ് വർണ്ണക്കടലാസ് അത് അടിച്ചിട്ട്
അത് വെച്ചിട്ട്പ്പോ ആഹ് അതന്നെ അതന്നെ ആഹ് ഞങ്ങള് കൊറച്ച് അപ് പൂവിന്റെ ഒക്കെ ഉണ്ടാക്കി ഞങ്ങള് പഠിച്ചിട്ട്ണ്ട് അല്ല സ്കൂളില് ങ്ങനെ പക്ഷെ ഇങ്ങനെക്കെ ഞാൻ എന്റെ ഉമ്മക്കെ പറഞ്ഞ കേട്ടിട്ട്ണ്ട് അവരൊക്കെ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായി ര്ന്നൂന്ന് ഈ തയ്യലും പിന്നെ മറ്റേ ഇപ്പോഴത്തെ ഒര് മറ്റേതുണ്ടല്ലോ ക്രോഷേ വർക്ക്‌ തൊക്കെ അതൊക്കെ അവരെ പണ്ട് കോളേജ് സ്കൂളിലൊക്കെ പഠിപ്പിച്ച് കേട്ടിട്ടുണ്ട്
ഇപ്പോഴത്തെ ഒരു ഇതിലന്ന് പറഞ്ഞ ഒരു പിരീഡന്നെ ഈ പുള്ളേർക്ക് പാചകമൊക്കെ പഠിപ്പിക്കുന്ന രീതിയില് പെൺപുള്ളേർക്കെ അതൊക്കെ വേണെന്ന് തോന്നിയിട്ടുണ്ട്
ആ ശരിയാണ്
ഇപ്പൊ മെയിനായിട്ട് പുള്ള അറിഞ്ഞിരിക്കേണ്ട ഒരു കുക്കിംഗ് ആണെന്ന് എനിക്കും തോന്നുന്നു
അതന്നെ ആ ആ രണ്ടു പേരും പഠിക്കണം കാരണം ആർക്കപ്
ആവശ്യം അതാണ്. അല്ലെങ്കി ഇപ്പോഴത്തെ പെമ്പുള്ളരെ കെട്ടിച്ചു വിടുമ്പോ അല്ലെങ്കി ന തള്ളവരെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത് അവര് ഉം അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ പഠിക്കുമ്പോ തയ്യൽ പിരീഡായിരുന്നു അതുപോലെ ഇപ്പൊ ഈ കുക്കിംഗ് അങ്ങനെ ക്ലാ
ഉം അതെന്നെ പഠിച്ചു. ടെക് റ്റവും കൂടുതൽ സ്കൂളിലല്ല ഇരിക്കണേ പി പിള്ളേരെല്ലാം വീട്ടിലിരിക്കണേലും കൂടുതല് സ്കൂളിലിരിക്കുമ്പേ ഇതൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതായിരുന്നു. പഠിക്കയും ചെയ്യും കൂട്ടം കൂടിയി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പഠിക്കുമ്പോ ഒരു രസത്തിലെല്ലാം പഠിക്കുകയും ചെയ്യും. ആ അതന്നെ അതന്നെ ആ
അല്ലെങ്കിൽ ഓരോ പെമ്പിള്ളേർക്ക് ഇപ്പൊ കെട്ടിച്ചു വിട്ടാ ഓരോ വീട്ടിച്ചെന്നാ ചമ്മന്തി അരക്കാൻ പോലും അറിഞ്ഞുകൂടാ. അങ്ങനത്തെ പള്ളരാ ഇപ്പ വളന്നു വരുന്ന പിള്ളേര് പെൺപിള്ളേര് ഉം
ഇപ്പൊ ഓർഡർ ചെയ്താല് കി
ആ ഓർഡർ ചെയ്യോ. അവരക്ക് സമയം ഉണ്ടെങ്കി അവര് മൊബൈലിലേക്ക് തോണ്ടിക്കൊണ്ടിരിക്കും.
അതെ അതെ ആ ഞാനിങ്ങനെ എന്തെങ്കിലും ഒക്കെ സ്പെഷ്യലായിട്ടൊക്കെ പറ്റണ പോലെയൊക്കെ വെക്കൂട്ടാ. കുഴപ്പണ്ടാവാറില്ല ടേസ് റ്റൊക്കെ ഉണ്ടാവാറുണ്ട്.
ആ നമ്മള് ഒരു ഒരു വട്ടം ഉണ്ടാക്കുമ്പോ എന്തേലും കുറ്റം വരുമ്പോ അത് അടുത്തേന് ഉണ്ടാക്കുമ്പോ ശരിയാക്കാം.
പിന്നെ ഒരു സ് പാം മാന്യം വെക്കാനറിയുന്നോര് രെങ്ങും അധികൊന്നങ്ങനെ പാളി പോവൂല്ല പിന്നെ എത്ര ആദ്യായിട്ടൊക്കെ വല്ലോം ചെയ്യുമ്പോഴൊക്കെ ആദ്യത്തെപ്പ തെറ്റാത്ത ആരാ ഒള്ളേ
ആ നമ്മളൊക്കെ കെട്ടിച്ചിട്ടന് ശേഷം വേവിക്കാനൊക്കെ പടിച്ചു ഞാനൊക്കെ അമ്മാവിലൂടെ എത്രയരുന്നു അത്രയും മതിയ അത് അത്രയും മതിയ എന്നിട്ട് അന്നാരുംകാണാതെ വീട്ടിൽ വിളച്ച് ഉമ്മാ അടുത്ത് വിളിച്ച് ചോദിക്കും ഓരോർക്ക് എന്തൊ കാര്യക്കോ ചോദിച്ചൊക്കെ ആരുന്നു നമ്മള് അവര് കേക്കതെയൊക്കെ ചോയിച്ചക്കെയാണ് നമ്മള് മുമ്പോട്ട് പോയത് ഉം അന്നൊന്നും നമ്മള് കെട്ടിച്ച സമയത്തൊന്നും യൂട്യൂബ് ഒന്നും ഇല്ലല്ലേ അല്ലെങ്കി അത് ഇപ്പ എല്ലാവരും അതിലോട്ട് അടിച്ചുനോ ക്കുമ്പോ കാണാല്ലേ
ആഹ് അത് തന്നെ അന്ന് പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല
എന്നൊക്കെ ഒളിച്ചും പാത്തും ഉമ്മാ വിളിച്ചൊക്കെ ചോദിക്കുന്ന എന്തരയ്ക്കണം അന്നേരം ഉമമ്മയുടെ ഒരു കുറ്റപ്പെടുത്തലും കളിയാക്കലും കേട്ടിട്ട് ധവാം പ പഠിക്കാൻ പറയുമ്പോ കൂടാ സഹായിക്കാൻ പറയുമ്പോ ചെയ്യത്തില്ല പറയ അത് ചോറ്റ അടുക്ക് പാത്രം നീക്കി ഇച്ചൂ ചൂട് കൈപ്പറ്റാതെ ബാഗി നീക്കിയിട്ടൊണ്ട് പോകുന്നു ഒരു കാലത്ത് അന്നേരം നക്കെ ഇപ്പം ചിന്തിക്കൂ ഇതൊക്ക
മം പി പിന്നെ എന്നാ ഞാൻ വിളിക്കാവേ ശരി